ഹലോ ആഹ് കേക്കണ്ട് എന്തൊക്കെയാ വർത്താനം?
എന്തൊക്കെയ സുഖല്ലേ?
ആഹ് സുഖാണ് എന്തൊക്കെയുണ്ട് വിശേഷം?
നല്ലതന്നെ എന്താ ഫുഡ് കഴിച്ചോ?
ആഹ് ഫുഡോക്കെ കഴിച്ചു
ആഹ് ന ആഹ് ആഹ്
നീ എന്താ കഴിച്ചേ? ആഹ് ചപ്പാത്തിയാ കഴിക്കാ രണ്ട് നേരം ചോറ് കഴിക്കണ്ടല്ലോ വെച്ചിട്ടേ രാവിലെ എന്തായാലും ഒരു ഭക്ഷണം ഉച്ചയ്ക്കും കുറച്ച് ചോറ് കഴിക്കണം രാവിലെ ഇന്ന് നൂൽപുട്ടായിരുന്നു ഇടിയപ്പം. നിങ്ങെളെന്താ പറയാ അയിന്?
ഞങ്ങള് ഇവടെ മ നൂൽപുട്ട് എന്നെന്നാ പറയാ.
ആഹ് അയ് ശെരി.
ഉച്ചക്കൊ? ഉച്ചക്ക് ചോറില്ലേ?
ഉച്ചക്ക് ആഹ് ചോ ആഹ് കൊറച്ച് കൊറെച്ചേ ചോറ് കഴിക്കൊള്ളൂ. ഏഹ് അയല കറിയേ പിന്നെ കോവെക്കുപ്പേരി മുതിര ഉപ്പേരി അങ്ങനൊക്കെ നോക്ക് എന്തേനി.
ഞങ്ങക്കും മീൻ കറിയും ഉപ്പേരിം തന്നെയാർന്നു. ക്യാരെറ്റ് ഉപ്പേരി, ക്യാരെറ്റുപ്പേരി.
ശെരി, ക്യാരെറ്റുപ്പേരി ഒരു മധുരമാവുലേ?
ആഹ് ആഹ് മധുരോ?
ആഹ് അത് ചെറിയൊരു മധുരവല്ലേ ഈ ക്യാര ക്യാരെറ്റെക്കെയുപ്പേരിയുണ്ടാക്കിയാൽ?
അത് നമ്മള് മറ്റേ കട്ടിങ്ങിന്റൊരു സംഭവില്ലേ, അതിലിട്ട് ഇട്ടിട്ട് ചെറുതാക്കിങ്ങനെ ആ കറെക്കിയെടുക്ക്. ക്കാ എന്നിട്ട് നല്ല പച്ചമൊളകും അതിന്റെ കൂടെത്തന്നെ അങ്ങനെ തന്നെ ചെയ്യാ അപ്പൊ മധുരം ഒണ്ടാവൂല കൊറെച്ച് കൂടുതല് പച്ചമൊളകിട്ടാതി.
ആഹ്
നല്ല ടേസ്റ്റാ പിന്നെ വേണെങ്കി തേങ്ങയും കൂടെ ചേർക്കാ.
ആഹ് ആഹ്
നിങ്ങള് എങ്ങനെ ഉണ്ടാക്കല്? കോവക്കുപ്പേരി നല്ല ടേസ്റ്റാല്ലേ. അത് മതില്ലേ ചോറിന്?
ആഹ് കോവെക്കുപ്പേരി നല്ല ടേസ്റ്റാ.
അത് ഈ പഴുത്താല് അധികം മധുരം ഒണ്ടാവൂല്ലേ?
ആ പഴുത്തതോന്നും പാടില്ല ഒരു പച്ച ആ ഒരു ടൈപ്പില് ഉള്ളത് എല്ലാം ഇപ്പൊ കിട്ടാത്ത ടൈപ്പാ, അല്ല കടേന്ന് വാങ്ങിയതല്ല, മാർക്കെറ്റീന്ന്. ഓൻതില് എന്താ പച്ചക്കറി അരിയൊന്നുല്ല. ഈ പിന്നെ മൊളക്, ചീര പിന്നെ അതേപോലെ വാഴ.
ആഹ് മറ്റേ ചെറിയ മൊളകാ. കാന്താരി മൊളക് ചെറുത്.
കാന്താരി മൊളകിണ്ടെല്ലോ. അങ്ങനെ ഈ വൈറ്റ് കളറിലെക്കെയിതാക്കണത്.
ആ ഇവടെ കാന്താരിമൊളക്, അതുപോലെ തക്കാളി. പിന്നെ ചീര ആഹ് മറ്റേ വല്യ പച്ചമൊളകില്ലേ, വല്യ മൊളകില്ലേ അതിന്റെ ആഹ്, പിന്നെ ഇതിണ്ട്. സ്ട്രോബെറി. സ്ട്രോബെറില്ലേ.
ആഹ് സ്ട്രോബെറിക്കെയൊണ്ടല്ലേ. അപ്പൊ തന്നെ തണുപ്പൊള്ള കാലവ
ഏഹ്?
നല്ല തണുപ്പുണ്ടോ അവെടെ? തണുപ്പത്തല്ലേ സ്ട്രോബെറി ഉണ്ടാവാ?
ആഹ്, നല്ല തണുപ്പാ. അവെടെയോ ചൂടാ. മഴയൊണ്ടോ അങ്ങോട്ട്?
അല്ലയ്, ഇപ്പ തണുപ്പെന്നെയാണ്. ഇപ്പ രണ്ടുവ്സായിട്ടാണ് മഴ പെയ്യാനെക്കെ തൊടങ്ങി.
ചെല സ്ഥലങ്ങളിലൊക്കെ നല്ല മഴ പെയ്യുന്നുണ്ട്. ചെല സ്ഥലങ്ങളിൽ മഴ കൊറവാണ്. പിന്നെ.
ആഹ്!
ചെല അവെടെക്കെ ഈ രണ്ടും കൂടെ ഒരുമിച്ചുള്ള കാലാവസ്ഥയാണ്.
ആഹ് നല്ല മഴെന്ന് പറയണ്ട. നല്ല വെയിൽന്ന് പറേ.
ഞങ്ങളെ ഈ ഭാഗങ്ങളിലൊക്കെ ഭയങ്കര തണുപ്പാ.
എവ്ടെ?
ഞങ്ങെളെ ഈ ഭാഗത്തൊക്കെ നല്ല തണുപ്പാണ്. ഉം ഉം. അപ്പൊ രാത്രി ചപ്പാത്തി. രാ ത്രി അയിനായിട്ട് ഇണ്ടാക്കണ്ടേ?
ഉം ഉണ്ടാ ആഹ് അതൊരു പണിയാണ്. എന്നാലും. നമ്മുക്ക് ജിമ്മിനൊക്കെ പോകണ്ടേ. അതാവുമ്പോ നമുക്ക് നമ്മടെ ഹെൽത്തും ഉം തടി
അപ്പൊ ഈ പ്രോട്ടീനൊക്കെ എങ്ങനെ? ഈ എന്താ
ട്ട കഴിക്കും. പിന്നമ്മള് ആഹ് വ് പ്പൊ എന്താ വെള്ളക്കടല ചെറുപയർ ഒക്കെ കഴിക്കും.
ഈ എന്തൊക്കെയാ പ്രോട്ടീന്. ഈ വെള്ള മുട്ടേന്റെ വെള്ളയും പിന്നെ കടലേം പിന്നെന്താ
കടല, ചെറുപയർ മൊളപ്പിച്ചത്.
ചെറുപയർ മുളപ്പിച്ചത് അത് നല്ലതാല്ലേ. അത് വെറുതെ പുഴുങ്ങീറ്റ് കഴിച്ചാലും നല്ലതല്ലേ. പിന്നെ ചിക്കനില്ലേ ചി ക്കൻ കഴിക്കാൻ പറ്റൂല്ലേ ചിക്കൻ. മസാല ചേർക്കാതെ വേവിച്ചിട്ടാ.
അല്ല മസാലൊക്കെ ചേർക്കാ. ഫ്രൈ ചെയ്യാൻ പാടില്ലാന്നൊള്ളു.
ആഹ് ഫ്രൈ ചെയ്യരുത് ല്ലേ. ജിം അവടെ അടുത്തന്നെണോ?
ആഹ് നടക്കാനള്ളൂ. വുമൻസിന്റായിട്ടുള്ള ഫിറ്റ്നസ് ക്യാബ്ബാ.
ആഹ്! ആഹ്! അപ്പൊ എന്താ വേറാരാള്ളെ. ഫ്രണ്ട്സൊക്കെണ്ടോ? ഹലോ
ആഹ് അവിടെണ്ടോ? വുമൺസിനായിട്ട് സ്പെഷ്യലൈസിതിട്ടുള്ള ജിമാള്.
ആഹ് ഇവിടെണ്ട്. ഞാനങ്ങനെ പോകുന്നില്ല. എനിക്കധികം
ഓഹ്
ഇക്ക് പ്രശ്നൊന്നുല്ല.
ആഹ് ആഹ് ഇയ്യെത്ര വൈറ്റ്?
ഞാനമ്പത്, അമ്പത്തിമൂന്നൊക്കെ. കൂടി പോയ അമ്പത്തിമൂന്നൊക്കെ വരൊള്ളു. ഹൈറ്റ് നല്ല കൊറവാ.
ഉം
ഹൈറ്റ് എത്ര നൂറ്റി അമ്പത്തിയേഴോ അത്രള്ളു.
ഉം അപ്പൊ ഇയ്യത്ര വെയിറ്റ് മതി. ആഹ്
ഉം ഉം
ഞാനാനൂച്ചാ നൂറ്ററുവത്രണ്ടക്കെ ഹെയിറ്റോ വരൊള്ളു
ആഹ് അത്രണ്ടോ
ഉം വെയിറ്റ് ഒരു എഴുവത്തഞ്ചൊക്കെണ്ട് എഴുവത്തി മൂന്നൊക്കെണ്ട്
ആഹ് ആഹ് ഞാന് കൂടി പോയാൽ അമ്പത്തഞ്ചക്കാവലുണ്ട് അപ്പൊ തന്നെ ഇവിടെ വെയിറ്റ് ഞാൻ നോക്കും വീട്ടിലെന്നെ വെയിറ്റ് നോക്കാൻ പറ്റും അപ്പൊ ഞാൻ അയില് നോക്കുമ്പോ രണ്ടും പ്പ് കൂടിയ ഞാൻ വേഗം ഭക്ഷണൊക്കെ കണ്ട്രോളിയ്യും എന്നിട്ട് നല്ല വെള്ളൊക്കെ കുടിച്ചിട്ടങ്ങനെ നിക്കും അപ്പോ ഉം ഇപ്പൊ ഒരു അമ്പത്തി രണ്ടിലൊക്കെള്ളത് അപ്പൊ അമ്പത്തൊന്ന് അമ്പത്തിരണ്ട് അമ്പത്തി അമ്പത്തി അഞ്ച് വരെ പോകൊള്ളു.
ഉം
ത്രേള്ളൂ
അയ്ശരി ന്നട്ട് രാത്രി എന്താ കഴിച്ചോ
രാത്രി ഫുഡ് നേരത്തെ കഴിച്ചു. ചോറും മീങ്കറിം തന്നെ ഉണ്ടായിരുന്നു ഉച്ചക്കുണ്ടാ
ഉം ഉം
നീ ഒരുമിച്ച് ഈ ഉച്ചക്ക് ഉണ്ടാ ക്കി വെക്കുന്ന ഒരു പ്രശ്നം ഈ ചോറൊക്കെ പെട്ടന്ന് തണുത്ത് പോവേയ് തണു
ആഹ് തണത്ത് പോവോ നമ്മ ഞാനിന്റെ കുട്ടിയേ ആഹ് കറിതെല്ലാം ചൂടാക്കി കഴിക്കണ്ടേന്നു പിന്നെ ഞാനൊക്കെ കുട്ടേൾക്ക് രാത്രി ചോറ് കൊടുക്കുമ്പോ രാവിലെ ഉണ്ടാക്കി ചോറ് തണുക്കും വിചാരിച്ചിട്ട് ചോറ്ണ്ടാക്കുന്ന സമയത്തന്നെ കൊറച്ച് ചോറ് ഹാഫ് വേവ് ല് ഊറ്റി വെക്കും. എന്നിട്ട് രാത്രി അത് തളപ്പിക്കും അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് തള ന്നാതന്നെ നല്ല ഫ്രഷ് ആയിട്ടുള്ള ചോറ് കിട്ടും ചെയ്യും
ആഹ് ആഹ് ആഹ്
ആഹ്അതങ്ങനെ ചെയ്യല.
ഇപ്പ ഈ തണുപ്പയത് കൊണ്ട് നമ്മളാണെങ്കി ചെലപ്പോം മടിയേ ക്കൊ ഇങ്ങനെ പണി എടുത്തോണ്ട് നി ക്കാന് വെള്ളത്തിക്ക് ഇറങ്ങുന്ന തന്നെ മടിയേക്കും ഈ തണുപ്പല്ലേ കിടക്കാന്ന് തന്നെ തോന്നും അപ്പൊ നമ്മളെന്താ ഒരുമിച്ച് വേഗം പണി തീരാൻ വേണ്ടി ഒരുമിച്ച് വെക്കും അത് രു പ്രശ്ന ആയി. കുട്ടികളൊക്കെ ഉള്ള വീട്ടിലകുമ്പോ തണു അത്തതല്ലേ കിട്ടുക. ഈ ചോറൊക്കെ ചൂടുള്ളത് തന്നെ കഴിക്കേണ്ട
തമത്ത് കേൾക്കുമ്പോൾ നമുക്ക് ഇറങ്ങാട്ട പോലെയായി
ആഹ് ആഹ് അങ്ങനെയൊക്കെ ഓരോ പ്രശ്നങ്ങൾ പിന്നെന്താ ഫുഡ് എല്ലാരും കിടന്നോ
ഹലോ ആ എല്ലാരും കടന്നട്ടൊന്നുമില്ല ഞാൻ കുട്ടികളെ ഉറക്കാൻ വേണ്ടിട്ട് അങ്ങനെ ഇവിടെ കിടക്ക
ആഹ് ആഹ് ആഹ് പിന്നെന്താ ഹലോ പോയോ
ജെലസം
ഏഹ്
കുട്ടിയാളെ സ്കൂളിൽ ആക്കിയോന്ന്?
കുട്ടിയാളെ സ്കൂളില്ലോ ഇല്ല എനിക്ക് കുട്ടിയാളില്ല. കല്ല്യാണം കഴിഞ്ഞിട്ടില്ല.
എന്താ പട്ക്ക്ണ്.
പഠിച്ച് കഴിഞ്ഞു ഡിഗ്രി അയിഞ്ഞു. ഇപ്പൊ ഉം ട്യൂഷൻ എടുക്കാണ്.
ഉം കല്യാണം നോക്ക്ണില്ലേ.
ആ നോക്കീറ്റ്ണ്ട് കല്യാണം ഉണ്ടാവും.
എന്താന്ന്ട്ട്. ഉം സബ്ജറ്റ് എന്താ പട്ച്ച്ണ് ഡിഗ്രി.
അറബി.
ഏഹ് അറബി ടീച്ചറാവാൻ പോവാ
ആഹ്
ആഹ്
പിന്നെന്താ.
എന്നിട്ട് ജോലിയൊന്നും ആയിട്ടില്ലലേ.
പിന്നെ വെർതെ ഇങ്ങനെ ഇരിക്ക ഇനി എന്താ ക്ലാസ്ണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കേനീ. ഇപ്പോ ഇത് കഴിഞ്ഞിട്ട് കൊർച്ച് രണ്ട് ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പോ ചുമായതുകൊണ്ട് ക്ലാസ് എടു ക്കാനും പറ്റുന്നില്ല.
ഉം അവര് രണ്ടീസം ലീവാ.
അപ്പൊ ഞാന് ഹോസ്പിറ്റൽലൊക്കെ കാണിച്ച്ട്ട് കൊറവുല്ല. അയ്ല്ല് ഞാന് ഓൺലൈൻ ട്യൂഷൻ എടു കുന്നുണ്ട് അപ്പൊ എനിക്ക് ചൊമയോണ്ട് ഈ കുർആനൊക്കെ ഓതനുണ്ടേ അപ്പൊ അതൊന്നും എടു ക്കാൻ പറ്റ്‌ണ്ല്ല അപ്പൊ ഞാനിങ്ങനെ.
ഏഹ് ക്കങ്ങനെ ചെയ്യണോ അതോ മടിച്ച് നിക്കാവോ കണ്ടിന്യൂ ചെയ്യണോ എന്നുള്ള രീതിയിൽ മടിച്ച് നിക്കാണോന്ന്
ആഹ് അതന്നെ
ഓഹ്
അങ്ങനെ മടിച്ച്ക്ക
ആഹ് അത് ശെരി
പിന്നെ ഓരോരുത്തര് ഇങ്ങനെ കുട്ടിയാള് ഇങ്ങനെ ക്ലാസ് എടുക്കാൻ വിളിച്ചോണ്ടിക്കുന്നുണ്ട് അപ്പൊ എന്താ ഒരു ക്ലാസ് എടുക്കാ വിചാരിച്ച് മദ്രസ ട്യൂഷന് ആണേ
ആഹ് ശെരി പിന്നെ
മക്കള് മദ്രസ്സ് പോവല് ല്ലേ ഹലോ പോയോ ഹലോ ഹലോ ഹലോ അഹ് ഹലോ ഇതെന്ത കട്ടയ്ത് പോയോ.